ഹലോ ആഹ കേക്കാം
ആഹ എന്നെ ഉണ്ട് അവിടെ.
ഇവിടെ മഴ കാലാവസ്ഥ ഭയങ്കര മോശം അത് തന്നെ.
അത് തന്നെ ഇവിടെ അത് തന്നെയാ ഉം
എന്നാ ഈ എന്താ ആൾക്കാരൊക്കെ ടൂറിസ്റ്റ് നല്ല ടൂറിസ്റ്റ് പ്ലേസാ. ആ മഞ്ഞ്, തണുപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കൊക്കെ നല്ലതാ. അത് കാണാൻ വേണ്ടി ആ വെളിയിൽ ന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാര് വരികയും.
അതെ അതെ അതെ.
നമ്മള് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇത് ഇല്ലാണ്ട് വേറൊരു സ്ഥലത്തേക്ക നമ്മൾ നോക്കുന്നേ ചൂട്. ആവര് പക്ഷെ അവര് തണുപ്പ് ആസ്വദിക്കാനും മഞ്ഞ് കാണാനും. ക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരാ.
എനിക്ക് ഈ മുണ്ടക്കയും കഴിഞ്ഞൊന്ന് പോവുവാണെങ്കിൽ എനിക്ക് സമാധാനം
ആഹ നമ്മക്ക് കാലാവസ്ഥ. അങ്ങോട്ട ഇത് തന്നെ എന്നു ആയതുകൊണ്ട് നമുക്ക് മടുപ്പ അവർക്കന്ന് പറയാൻ വല്ലപ്പോഴും ആവുമ്പോ കുഴപ്പമില്ലേ.
അത് തന്നെ.
നമ്മളിങ്ങനെ എന്നും തണുപ്പും മഞ്ഞും ഒക്കെയാവുമ്പത്തേക്ക്നെ.
അതെ തണുപ്പ് മഞ്ഞ അസുഖങ്ങള് ആസ്
ആ അതെ അതെ ഈ അസുഖങ്ങളെ ഉള്ളൂപ്പൊ ഉം
മുതിർന്നവർക്കാണെ പോലും അസുഖങ്ങളല്ലേ?
അതെ അതെ ഇവിടെ അതെ ഹസ്ബൻറിന് പനി തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി. പനിയില്ല ജലദോഷമായിട്ടും ഏഹ ഇടയ്ക്കിടയ്ക്ക ഒരു ചുമയും മരുന്ന് മേടിക്കുന്നുണ്ട്. പക്ഷെ മരുന്ന് മേടിച്ച് കഴിക്കുമ്പോ ആ ഒരു രണ്ട് ദിവസതേകിന് മാറും അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങും.
അലർജി അലർജി അങ്ങനത്തെച്ചു ചുമ അലർജിയാ ആദ്യം അലർജിയുടെ ടെസ്റ്റ് പോയി ചെയ്യാൻ പറ അ അത് തന്നെയാ.
ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ ഇപ്പം കൊളസ്ട്രോൾണ്ട് കുറച്ചേ ആ അപ്പൊ കൊളസ്ട്രോളില് മരുന്ന് കഴിക്കുന്നുണ്ട്.
ഈ ചെറിയ പ്രായത്തില് കൊളസ്
ഉം അതെ അതെ ഉം അത് ഇറച്ചി. ഇപ്പം ബീഫ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതുകൊണ്ട്.
ആ അങ്ങനെയ ഒഴിവാക്കണം അല്ല കൊളസ്ട്രോൾ നമ്മുടെ ഒന്നമതെ ചെറിയ പ്രായം കൂടെയല്ലേ. അപ്പൊ തന്നെ നമ്മുളെ ജീവിതത്തെ തന്നെ വള
പിന്നെ അതൊണ്ട് ഇപ്പ ബീഫ് മേ മേടിക്കലേയില്ല ബീഫ്ന്നല്ല ഇപ്പം അങ്ങനെ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കുന്നില്ല.
അത് നല്ലതാ തേങ്ങ ഒഴിവാക്ക തേങ്ങ കുറയ്ക്കുക തോരനൊക്കെ ഇടുന്ന തേങ്ങ കുറയ്ക്കുക പിന്നെ മെഴുകു വരറ്റി ശകല മാത്രം എണ്ണ ഒഴിച്ച് നോൺ സ്റ്റിക്കിന്റെ പാനില് വേവിക്ക.
ഉം ഞാനിപ്പോ അങ്ങനെയാക്കുന്നത് രുചിയൊന്നുങ്ങനെ കര്യായിട്ട് നോക്കുന്നില്ല മെഴുക്കു വരട്ടികളൊക്കെ ക്ക്യണെങ്കിലും ഹ് കൂടുതലും വെള്ളംഓയിച് ഇച്ചിരി എണ്ണ ഒഴി വെച്ചിട്ട് പേര്ണ് എണ്ണ ഒഴിച്ച് ബാക്കി വെള്ളം ഒഴിച്ചാ വേവിക്കു ന്നെ അങ്ങനെ വെച്ചാലും പുള്ളി കഴിക്കത്തില്ല. പിന്നെ നമക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേന്ന്ഓർത്തങ്ങ് വെക്കുന്നന്നേ ഉള്ളൂ. പിള്ളാരൊന്നും കഴിക്കത്തില്ല ഞാൻ മാത്രം.
ആഹ് എന്ത് ചെയ്യാനാ അത് അങ്ങനൊ ഒരു. ഇത് എല്ലാർകും അതെ ഇവിടെ ഹസ്ബൻറിനാണേല് യൂറിക് ആസിഡും ഉണ്ട് അപ്പതേനും. കാലിന് വേദനൊക്കെ ആയിരുന്നു. അപ്പോ ഈ ഗുളികി മാ ഇത്രം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് കാര്യലല്ലോ വ്യായാമം മസ്റ്റ് അല്ലേ ഇപ്പം നമ്മുടെ ലൈഫില് അതുപോലെ എല്ലാർക്കും അസുഖങ്ങളും കാര്യങ്ങളും അല്ലേ?
ഉം അതെ ഇവിടെ ജിമ്മിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ ഈ രാവിലത്തെ ഈ കാല ഈ
പോകാൻ പറ്റത്തില്ല പക്ഷെ അത്യാവശ്യം കൊളസ്ട്രോൾ ഉള്ള വ്യക്തികളൊക്കെ. നടക്കണം.
നടക്കണം ഇവിടെ അങ്ങനെ നടപ്പ് കൊറവാ വണ്ടിലല്ലേ എപ്പോഴും. പോകുന്നത് ഇനിയിപ്പം ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് ജിമ്മിൽ പോണോന്നൊക്കെ പറിഞ്ഞിരിക്കുന്നു. ഹെലോ ഹലോ ഹെലോ ഹലോ.
ഹലോ
എലോ കേക്കുന്നുണ്ടോ?